ഹലോ.
ആ, കേക്ക്ണ്ടോ
ആഹ കേക്കണ്ട് കേക്കണ്ട് കഴിച്ചാ.
നേ കഴിക്കാനിരിക്കായ്രുന്ന്.
ആഹ് എന്തുട്ടാണ് സ്പെഷ്യല് ആഹ് ഞാൻ കഴിച്ച് ഉം ചോറ്, പുളിശ്ശേരി, മീൻ വർത്താക്കിയിരുന്നു. ഉം ഉം ചിക്കം വാങ്ങിക്കണംന്ന് വിചാരിച്ചാ ചിക്കൻ വാങ്ങിച്ചില്ല.
ആഹ് സൂപ്പർ കറികളാണലോ
ഉം പിന്നെ ചൂടാണല്ലോ അതോണ്ട് ആ
ആഹ് ഇവിടെ സാമ്പാറും മീൻ വറുത്തതും പിന്നെ മറ്റേ ഇത് പാടവല മലത്തിഏത്
ഉം അപ്പ ചിക്കൻ വാങ്ങിച്ചില്ലേ, അവിടെ
ഇല്ല ചിക്കൻ വാങ്ങിച്ചില്ല
ഉം ഉം ഉം. വേറെന്താ നാളെ പോണോ സ്കൂളിൽ പോണോ അല്ല കോളേജിൽ പോണോ
ഉം നാളെ പോണം നാളെ ണ്ട് നാളെ ചെയ്യാറുണ്ട്. കുറച്ചു കാര്യങ്ങള് ആനാ അട മഴണ്ടാ
ഏ മഴ ചാറിയായിരുന്നു. വൈകുന്നേരം പക്ഷെ അപ്പ വയങ്കര ചൂടായേക്കാണ്
ആ ഇവിടാ ഇവിടെന്ന നല്ല മഴേണിപ്പൊ നല്ല തണുപ്പുണ്ട് ഉം ഇപ്പൊ പെയ്തോണ്ടിരിക്ക നന്നായിട്ട് പെയ്യണ്ട നല്ല മഴാണ്.
ഉം എല്ലാരും കഴിച്ചു കഴിഞ്ഞോ
ഏയ് ദേ പ്പൊകഴിച്ചോണ്ടിരിക്കാണ്
ഉം മോള് കഴിച്ചർന്നാ.
വേ കഴിക്കാന ഇരിക്കാണ്
ഉം ഉം ഉം.
നാളെ ഇണ്ട ജോലി ഇണ്ട
ആ ജോലിണ്ട് ഞാനപ്പ അത് തന്നെ പറഞ്ഞൊണ്ടിരിക്കയാണ്. ഇപ്പൊ ഉള്ളൊടുത്ത് ശമ്പളം കുറവാണ് അപ്പൊ അതെങ്ങനെയെങ്കിലും ആഹ വേറെ നോക്കണം വേറെ നോക്കാനായിട്ട് ഇപ്പ നോട്ടീസ് പിരീഡ് ചോദിക്കാണവര്
ഓ അപ്പൊ എന്ത്യുംനോട്ടീസ് പിരീഡ് എന്തുട്ടാ
നോട്ടീസ് പിരീഡ് എന്ന് വെച്ചാല് നമ്മള് രണ്ട് ഇപ്പോ ആ സ്ഥാപനത്തിൽന്ന് പോരാണെങ്കിൽ നമ്മള് ര രണ്ടു മാസം അവിടെ വർക്ക്യ്യണം ആ നമ്മള് ഇപ്പൊ പറയ പറഞ്ഞിട്ട് രണ്ടു മാസം അവിടെ വർക്ക് ചെയ്യണം അങ്ങതാണ് നോട്ടീസ് പീരീഡ്.
ഓ അതട്ട് പോകാൻ പറ്റുള്ളൂ.
ആഹ് അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളു എന്ന വച്ചാ അവർക്ക് വേറെ ആളെ എ ക്കണല്ലോ അതാണ് നോട്ടീസ് പിരീഡ്.
ആഹ ഓക്കെ അപ്പൊ വേറെ എവിടെയാ നോക്കണത്.
വേറെ നല്ല ഇച്ചരും കൂടെ ശമ്പളം കിട്ടണ സ്ഥലത്ത് വേണം നമുക്കും പ്രാര ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ണ്ടല്ലോ നോക്കണല്ലോ മക്കളുടെ പഠിത്തം പിന്നെ വീട്ട്ലവ് വാട ഇടെ വാടക കുറച്ച് കൂടുതലും ആണേ പിന്നെ ജീവിത ചെലവ്‌ അറിയാല്ല എല്ലാത്തിനും വെല കൂടിരിക്കാണ് അത് വാങ്ങിക്കണം ഉം അപ്പൊ അതൊക്കെ കൂടെ കൂടി നമുക്ക് ഇ എംത് വേറെയുണ്ട് അപ്പൊ അതൊക്കെ കൂടിട്ട് നമുക്ക് ജീവിച്ച റ്റു പോണങ്കിൽ എങ്ങനെ വന്നാലും ഒരു മാസം മുപ്പതിനായിരം രൂപവേണം ആ പാടാണ് ട്യൂഷൻ എടുക്ക് ക്കണ്ട് അപ്പൊ അതു ഇതും കൂടെ കോ ആ കോമ്പൻസേറ്റ് പോണ വിധത്തില്ല് ഏതെങ്കിലും ഒരു ജോലി നോക്കണം മൂന്ന് മണിവരെയൊക്കെ നമു ക്ക് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ നമുക്ക് ലിമിറ്റ് ണ്ട് പരിധിണ്ട് അതുണ്ടാണ് അങ്ങനെ വിളി അച്ഛന്റെറെ ഒരു കൂട്ടുകാര്ത്തിനോട് വിളിച്ച് സംസാരിച്ച് അവളും അവിടെ വർക്ക് ചെയ്താണ് അപ്പൊ അവളും പോയതാ അവിടെന്ന് റിസൈൻ ചെയ്ത അപ്പോ അയിന്റെ ഇതൊക്കെ നമ്മൾ ചോദിച്ചാ യ്യണല്ലോ അതി മ്മാന്റെ കണ്ടീഷൻ നോക്കണല്ലോ ആ അത് നോക്കി നാ പോവാനായിട്ടാ അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക്റിയണല്ലോ അതാ. ഉം
അതെന്തായാലും കഷ്ടമായിട്ട
ആ ത് തന്നെ നമുക്ക് ഇത് നമ്മള് ഇതാക്കുമ്പോഴാണ് പാടന്ന് വെച്ചാ ഒരു കാര്യം എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെന്റ് ണെങ്കിൽ കുഴപ്പില്ല ഇത് അങ്ങനേ ഇല്ല നമുക്ക് സാലറി തന്നേലും കഷ്ടമാണ് അങ്ങനെ കൊറെേ കാര്യങ്ങളാവുമ്പോൾ നമു സങ്കടം വരാണ് അതാണ് ഉം
മനസിലാക്ക ആ ഇനിപ്പോ രണ്ടുസം കഴിഞ്ഞ മാറാല്ല
ആ രണ്ടു മാസ ശമ്പളം ഒപ്പോ നമുക്ക് തരുൂ തരൂലേ അതൊക്കെയന്ന് എനിക്ക് പേടിന്ന് വെച്ചാ നമുക്ക് വേണ്ടി പറയാൻ ഇവിട ആരു ല്ല്യെ അതാണ് നമ്മള് വേറൊരു നാട്ടിലാവുമ്പോ അതിന്റെ കഷ്ടപ്പാടുണ്ട് ലവൂല ആ അതാ ഉ എന്നിട്ട് വേറെ എന്താ നാളെ പോയിട്ട് എന്തൊക്കെയാണ് പരിപാടി അവിടെ
നാളെ എക്ക് പ്രൊജക്ടിന്റെ കൊറെ വർക്ക്ണ്ട്
ഉം ഉ ഉ ഉ ഉ നിങ്ങളടെ വി ഏ പ്രൊജ കുറ്റിന്റെ വിഷയം ഉണ്ടാവൂലേ അതെന്തിട്ടാണു ശരിക്കും പറഞ്ഞാ
വിഷയതുട്ടാ ഞങ്ങള് ബയോടെക്നോളജില്ലാ
അതെനിക്ക് മനസ്സിലായി പക്ഷെ അതിപ്പോ നമുക്കിപ്പോ പ്രൊജക്ട് എന്ന് പറയുമ്പോ ഒരു ഇത് ക കോൺസെൻട്രേറ്റ് ചെയ്തായിട്ടായിരിക്കും ആ ആ ടൈറ്റ്ല്ല്
ചൈറ്റല്ല് ഞാൻ ചെയ്യണത് മറ്റേ ആന്റിബയോട്ടിക് അസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയുടെ ആ പറ്റിള്ള സ്റ്റഡിയാ.
അ ആ ഞങ്ങക്കിപ്പോ ഞാനിപ്പോ കമ്പ്യൂട്ടറില് പി ജി ചെയ്തപ്പോ ഉം നമുക്കിര്ത്ണ്ടല്ലോ ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റില അ ഇൻവെൻററി സിസ്റ്റം ഇത് ചെയ്യാം ഏ അത് ഓൾറെഡി ഇതായി ട്ട് വരാന്ന് ഇപ്പോ നമുക്കിപ്പോ ഓ പത്ത് ഉം പത്ത് പാക്കറ്റ് ഗോതമ്പ് പൊടി തീരുന്ന് കഴിയുമ്പോ പത്ത് പാക്കറ്റന്ന് ഇത് ഓൾറെഡി ഇൻവെൻററി ഇതിൽ ഉണ്ടാവല്ലോ സിസ് ച്ചത്തിൽ ണ്ടാവും പത്ത് പാക്കറ്റ് നമ്മുടെ അടുത്ത്ണ്ടെന്ന് അപ്പൊ ഒന്ന് ഒ ഒന്നന്നായിട്ട് ഇപ്പൊ ആൾക്കാര് വാങ്ങിച്ചോണ്ട് പോകുവല്ലോ ആൾക്കാര് വാങ്ങിച്ചോണ്ട് പോകു അ ഇത് ഇൻവെന്ററി ഇത് കമ്പ്യൂട്ടറിൽ ഇത് കൊറേ വേണം പിന്നെ ചെലപ്പോ അന്ന്‌ന്നെ പു പുതിയ സ്റ്റോക്ക് ഒരു ഇരു അപ്പൊ അത് ഏഹ് ആ ഇരുപത് പാക്കറ്റ് ഇതില് കയറ്റുമ്പോ ഇതില് ഓൾറെഡി ടോട്ടല് മുപ്പത് പത്ത് പ ക്കറ്റ് ഓൾറെഡി ഉണ്ടല്ലോ മുപ്പത് ആവേം ചെയ്യണം ഏഹ് ഇപ്പൊ ഇന്ന് ഏഹ് ചെലവായ മൂന്ന് ഓട്ടോമാറ്റ റ്റിക്കലി ആയിട്ട് കുറയേം വേണം മനസ്സിലായോ അതായിരുന്നു എന്റെ ഇത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്കൊരു സോഫ്റ്റ്‌വെയർ നമ്മളത് ആഹ് ഇത് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ട് ആഡ് ചെയ്തെടുക്കുക അങ്ങനെയാണ് ഞാന് എന്റെ പി ജി ഇതില് ചെയ് ത് ഞങ്ങള് അത് അഞ്ചു പേരുണ്ടായിർന്ന് കേട്ടോ- അഞ്ചു പേരും കൂടെ ചെയ്തിട്ട് ഞങ്ങള് സബ്മിറ്റ് ചെയ്തത്- ഓഹ് ഒരു പ്രൊജക്ട് ഒരാളാണല്ലോ ഇവിടെ ഓഹ്- ഓഹ് അതെനിക്കറിയില്ല ട്ടോ ഞങ്ങക്ക് നമുക്ക് ഗ്രൂപ്പ് തരും അവിടെ- ആഹ് നമുക്ക് ഗ്രൂപ്പ് തരും ഈ ഇതിന്- എന്നിട്ട് വൈവോസിയും ആഹ് ബാക്കി സപ്പറേറ്റാ ഇതെല്ലാം ഏത്- ആഹ് നമ്മ ബൈൻഡ് ചെയ്യണതും- റ്റേത് ഉം അതെല്ലാം വേറ റെക്കോർഡ് വൈന്റ് ചെയ്യണ അതെ ആഹ് അതൊ ക്കെ ഒരേ പോലെ അല്ല അതൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോന്ന് വേണം- പിന്നെ വൈവോസി നമ്മളെ ഇത് വെച്ചിട്ട് ഏഹ് വൈ ആഹ് വൈ വെ ചെയ്യുമ്പഴും നമ്മള് ഒറ്റക്കൊ റ്റക്കാണ് അല്ലാതെ ആറുപേരേം കൂടെ അപ്പോ ഇതന്ന് വെച്ച വേറൊന്നുവല്ല കമ്പയിൻ സ്റ്റഡി ഒന്നി ച്ചിരുന്ന് പഠിക്കണം-
ആഹ്
അല്ലെങ്കിൽ ഇപ്പൊ ഈ ഗ്രൂപ്പിന് ഇന്നതാണ് കൊടുത്തേക്കണെന്ന് അവർക്കറിയാം അപ്പൊ ഈ ഗ്രൂപ്പ് അതങ്ങനെ- ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ ഇണ്ടാവല്ലോ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആഹ് എല്ലാരും പറയണത് കറക്റ്റ് ആയിരിക്കണം ഒരേപോലെ ഇരിക്കണോലെ ഇവര് ചെയ്തേക്കണേ ഗ്രൂപ്പ്- ചെയ്യുമ്പോ എല്ലാരും ഒരേപോലെ ഇരിക്കണ ചെയ്തക്കണം അപ്പൊ ഞാൻ പറയണ കൂട്ട് അല്ല അടുത്ത ആളു പറ ഞ്ഞെങ്കില് അവിടെ നമുക്ക് മൈനസ് മാർക്ക് വീഴും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു ഉം എന്നാലും കൊഴപ്പോല്ലായിരുന്ന് കേട്ടോ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ ഉം അത് നമുക്ക് അങ്ങനെ ഇച്ചിരി ഞങ്ങളുടെ ഇതില് രണ്ടുപേരും നല്ല ഇത് ചെയ്യണവർ ണ്ടായിരുന്ന് അപ്പൊ ആഹ് രണ്ടു പേര് നമ്മളെ ഈട് അല്ല കുറച്ച് ഏഹ് ആഹ് ഒര് കൊറച്ച് എന്താ പറയണ ഇതിനോടൊരിത് വേണോല്ലോ ഇപ്പൊ പ്രോഗ്രാമിങ്ങിനോട് ഒരു ഇത് വേണം ഞങ്ങള് ഒ ഒരാൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് പണ്ട് വേറൊരു ഇത്ണ്ട- ർന്ന് വിഷൽ ബേസിക്കുന്നും പറഞ്ഞിട്ട് ഇപ്പ അതില്ല അപ്പൊ വിഷ്ൽ ബേസിക്കിലാണ് ചെയ്തെ ആഹ് ഇതിലാണ് ലാംഗ്വേജിലാണ് ചെയ്തെ അപ്പൊ അയിനെപ്പറ്റി അറിയണ രണ്ട് കൊച്ച്- നിങ്ങള് രണ്ട് ഏഹ്- ആൺകുട്ടികൾ ഉണ്ടായിരുന്നു അവരാണ് ഗൈഡ് ചെയ്തെ അപ്പൊ നമുക്ക് കുഴോപ്പോല്ല അവരെ- ചെയ്ത് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാണ് ചെയ്തെ അപ്പൊ നമ്മളത് കാണാപ്പാഠം പഠിച്ച്- ആഹ് ഇത് അറ്റൻഡ് ചെയ്ത് ഉം അപ്പൊ പറയാലോ സുഖവായിരുന്ന് കേട്ടാ അവരും ഹെല്പ് ഫുൾ ആയിരുന്നു ആഹ് അത അവരും ഹെല്പ് ഫുള്ള് - ആയിരുന്നു നമുക്ക് എന്ത് ഡൗട്ട് വേണെങ്കിലും ചോയിക്കാം പിന്നെ ടീച്ചർ വി ബിയുടെ ടീച്ചർറ് വിഷ്വൽ ബേസിക്കിന്റെ ടീച്ചറ് നല്ല നല്ല ടീച്ചറായിരുന്നു അതാ ഉം അവരും കൊഞ്ച് ആഹ് നല്ലതാ അപ്പ തന്നെ പകുതി പ്രശ്നം ആഹ് ഹെൽപ്പ്ന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു ഡൗട്ട് ഇല്ല അവരല്ല- ക്വൊസ്റ്റ്യൻ ചോയിക്കണത് പുറത്ത്ന്ന് ആൾ വരും ആഹ് എന്നാലും ഇത് ചെ
ഇപ്പുണ്ടായത് ഒരു സമാധാനം
ഇല്ല ഇല്ല ഇത്ര ക്വസ്റ്റിന് ഇതിനെപ്പറ്റി ഇന്നതൊക്കെ ചോദിക്കൂന്നോരു ഒരു ഓറ ഇതായിട്ട് തരും ഒരു എ ഇ എ എക്സാമ്പിളായിട്ട് ഒരു ഇത് തരും അതിനെ ചോയി
മോഡല്
ആഹ് പോറത്തുന്നാണ് ആൾക്കാര് വന്നെയെങ്കിലും ഈ മോഡലായിരിക്കും ചോദിക്കുന്നെ അതിന് ചോദിക്കുള്ളൂ അവര് തരണ ക്വസ്റ്റിനിന്ന് അല്ലാതെ വേറെ ഒന്നുല്ലല്ലൊ ആഹ് ആഹ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് സുഖായിരുന്നു കൊഴപ്പൊണ്ടാരുന്നില്ല ഉം പിന്നെ സി പ്ലസ് പ്ലസൊക്കെയാരുന്നു ഇച്ചരെ പാടുണ്ടാരുന്നെ എന്നാലും കുഴപ്പമില്ല ഈ ഉം ഭയങ്കരപാട ജാവ ജാവ ന്ന അത്രെയില്ല അ ഇൻട്രോഡക്ഷനായിരുന്നു ജാവയൊക്കെ ഇപ്പോഴാണ് ജാവ ഭയങ്കര ഇതായത് ഇപ്പോഴും ജാവയല്ല ലിനക്സൊക്കെ ആയിട്ട എക്സക്കെ അങ്ങ് പോണം അതെ ഉ ഉം താ കമ്പ്യൂട്ടറിനെ പറ്റി അ അ അ കമ്പ്യൂട്ടറിനെപറ്റി അപ്പൊ ഇത് ഈതൊക കുറച്ച് ഹ് കഷ്ടരുന്നു എന്നാലും കൊഴപ്പമില്ല നമ്മളത് നേടിയടുത്ത്പോന്ന് ഉം ഉ ഉ ഉം ആത്ര ഉള്ളൂ അത് എന്ത് ചെയ്യാനാണ് ഓരോ കാര്യങ്ങളും പഠിക്കണംന്ന് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇണ്ടാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നെ നമ്മൾ വിചാരിക്കും ഇയ്യോ എന്നെക്കൊണ്ട് പറ്റൂലന്ന് പക്ഷെ ഇത് ഒരു ഒരു പത്ത് തീസം ഇത് തന്നെയായി നമ്മള് തുടങ്ങി കഴിയുമ്പോ ഇതിനെപ്പറ്റി റ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അത് തന്നെ പടി ക്കെയും ചെയ്യും ചിന്തിക്കാന്നും തുടങ്ങും ഇതിനെപ്പറ്റിയേ അപ്പൊ നമുക്ക് അതിന്റെ പിന്നെ എതല്ല നമ്മളെ പറഞ്ഞു തരാനും ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടെങ്ക എങ്കും നന്നായിട്ട്ത് ചെയ്യാനും പറ്റും അതന്നെ
ഉ ശരിയാ ഞങ്ങളുടെയും സുമാര് പ്പന്നുല്ല അവര് പറഞ്ഞൊക്കെ തരും ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷെ പ്രശ്നംന്നാച്ചാൽ ലാസ്റ്റ് നമ്മളൊ ഒരു ഡെമോ പോലെ കാണിക്കണല്ലോ അതിനുള്ളള്ള സാധനം റെഡിയ ആവണം അത് എത്രത്തോളം സക്സസ് ആകുംന്ന് അറിയില്ല
ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ചെയ്ത് കാണിക്കണ
ഉം പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മള് ഡെമോ കാണിച്ചേരിക്കണം
ഓ അങ്ങനെയുണ്ട് അ അ അ തിതും പുറത്ത് ത്ത്ന്നായിരിക്കല്ല ടീച്ചർസ് പറന്നെ
അ പുറത്തുന്ന് തന്നെയാണ് അവ വന്ന് വാലുവേറ്റ് ചെയ്യും
ഉം ഉം ഉം സമയ ഉറങ്ങറയാ സമയയാ ആ കിടക്കണം വേഗം ഉം രാവിലെ പോണം സമയായ കിടക്കാനായാ
ശരിയെന്നാ
ന്ന ശരിയാന്ന ഓക്കേ ന്ന ആ ഓക്കെ ഓക്കെ ബൈ ആ ഓക്കെ ഗുഡ് നൈറ്റ്
ഉം